ഹലോ
ഹലോ
ആഹ കേക്കുന്നില്ല
പ്പൊ കേക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ലതന്നെ പിന്നെ എന്തൊക്കെ ചായൊക്കെ കുടിച്ചോ
ഓ ചായ കുടിച്ചിരിക്കാണ് ഞാൻ നുസൈബാൻ്റെടുത്തിന്ന് വാങ്ങിയതാണ് ൻ്റെ നമ്പർ ഞാൻ കാര്യം പറയാനാ വിളിച്ചു ആഹ
പറഞ്ഞോ
ആ എനിക്ക് എൻ്റെ വീട്ടിലേയ് വീട്ട്കുടാണ് പുതിയ വീട്
ആണില്ലേ ശരി വീട് പണി ഉണ്ട്ന്ന് പറയുന്ന കേട്ടീനും കഴിഞ്ഞോ
ഓ കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഏതാലും ഹ കഴിഞ്ഞിട്ടുണ്ട് ആഹ എല്ലാ ജോലക്ക് എ അടുത്ത മാസം അടുത്ത മാസം ലാസ്റ്റ് കാണ് വരുന്നത് ഇരുപത്തെട്ടാതീയാണ് വരുന്നത്
ആണില്ലേ ഞാനീ ഈ അന്ന ദിവസം തന്നെ പോണ കണ്ടപ്പോ എനിക്ക് പിന്നെ ഞാൻ വിളിച്ചീനു വണ്ടിമ്മ പോകുമ്പോ അപ്പൊ ഇനി കേട്ടിയില്ല പിന്നെ എന്റെ നമ്പര് കിട്ടാനാണെങ്കില് ഉം എന്താണ് ഇപ്പൊ ആരോടും കിട്ടിയോല്ല ഞാൻ ഇവളോട് ചോദിച്ചിനു പസീലനോട് ചോദിച്ചപ്പോ ഉളോട് കിട്ടയില്ലേനു ഓളെടുത്തില്ലന്ന് പറഞ്ഞ
അത് ശെരി അതന്നെ ഞാന് നിന്റെ കോളൊന്നും കാണണ ല്ല ഈ എവിടക്കോ യാത്ര ഒക്കെ പോവന്ന് പറഞ്ഞ പോയോ
ആ ഞാൻ അന്ന് ഞങ്ങൾ എന്താണ് ഞങ്ങൾ ടൂർ പോയിനു ഞങ്ങൾ കുടുംബത്തില്ലെ നമ്മളെ ലരോടി പോയി അപ്പൊ അത് നല്ലൊരു നല്ല ഹ നല്ല രെസയിനു ആ ഭയങ്കര സന്തോഷം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സൈക്കിളാണെ കാറിലണെങ്കിലൊക്കെ പോയിക്കണേ പോവുമ്പോ കിട്ടുമ്പോലെല്ല
അതെ അതെ അതെ അതെ നമ്മൾ അത് ആ നമ്മളെ ഉം സുഹൃത്തുക്കളും നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെ ഒത്തിരി കൂടുമ്പോ തെന്ന
ആ അത് വേറെ രസാല്ലെ മനസ്സിന് തന്നെ ഒരു സമാധാനം നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കി ങ്കിലും അതൊക്കെ അങ്ങട്ട് ഒഴിവായിട്ട് ല്ലെ നമ്മ ഒന്ന് ന്താണ് നല്ലൊരു ഇതാവും മനസ്സിന് ഉം ഒക്കെ മാറിക്കിട്ടും ഉം ഒക്കൊന്ന് മാറിക്കിട്ടും
അതന്നെ
പിന്നെ ഞങ്ങൾ അന്ന് പോയത് വിടല്ലേ മിനിയൂട്ടില്ലേ അവിടെ ചെറിയ ആ ആ ചെറിയ യാത്രന്നൊയിനു പക്ഷെ എന്നാലും അത് അടിപൊളിയാക്കി
ആ ആ ശരി ശരി നല്ല നല്ലൊരുപ്പൊ അവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ അവിടെ ഈ വന്യജീവികൾ മലപമ്പ്
ആ ആ ആ അതൊക്കെണ്ട് പക്ഷെ എനിക്ക് പേടിയായിട്ട് ഞാൻ അതൊന്നും ഞാൻ അയിനും പോയില്ല ഈ പാമ്പിനൊക്കെ കൈത്തിൽ ഇടുന്നില്ലേ എനിക്ക് ആ സന്നാത്തിനെ കാണുമ്പോ തന്നെ പേടിയ അപ്പോ അതൊന്നും ചെയ്തില്ല അല്ലാണ്ട് പിന്നെ ഇതില്ലേ ആ കോട്ടേൽ എന്തേന്ന് അയിന് പറയൽ ഓ മറ്റേ ആ ലൈൻൽ പോണേ ആ ലൈൻൽ പോണേ ആ അതന്നെ ഹാ സാനത്ത് കേറി ആ അത് നല്ല രസായിന്നു പിന്നെ പിന്നെ എന്താ ഇപ്പഴെങ്കിലും ഒഴിവുള്ളപ്പോ ഇരോടി ഇരോടി പോണേരം കേറേണ്ടി
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കേറാ ഞാന ഒന്നാമത് ആ ഒഴിവൂണ്ടാവൂല ഞാൻ വിളിച്ചത് ഞാൻ വരണന്ന് വിചാരിക്ക്ണ്ട് പക്ഷെ കിട്ടുകയാണെങ്കിൽ ഇനി അറിയാലോ ഓരോരോ തെരക്കാവും നമുക്കോരോ മ് മ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം പിന്നെ അതുപോലെ മ് ഓരോ തെരിക്കിലാവും ആ ഓക്കെ ഓക്കെ ശരിയ ഒരു ഒരുപാടെണ്ണം ഞൻ ചെയ്തിട്ട്ണ്ട് ഇട്ത്ത് വെച്ചിട്ട്ണ്ട് പിന്നെ ഇനി കൊർച് സാധന ങ്ങളൊക്കെ ഉമ്മ വാങ്ങി തരാന്ന് പറഞ്ഞി ണ്ട് അപ്പം ഉമ്മാന്റെ കൂടെ ഇങ്ങനെ ഓരോ ഇതിലാവും
ആ ആ അ ശരി ആ ഇല്യ യ പരിപാടിയാണോ
അല്ല അല്ല ല്ല ല്ല ഏ വല്യവല്യ പരിപാടിയൊന്നല്ല നമ്മൾ ചെറിയൊരു ഇതിൽഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്യാവശ്യംുള്ള ആളുകളെ ഞാൻ വിളിക്കു ന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പം മ്മ ആയിക്കോട്ടെന്ന് ഇത് എപ്പോഴൊന്നും പരിപാടി ഇണ്ടാക്കാൻ പറ്റൂല്ലല്ലോ ഇണ്ടാക്കുമ്പോളെല്ലെ ആമക്ക് അതെ പിന്നെ എന്താ മഴക്കെ ഇണ്ടോ
മഴ ഇന്ന്പ്പോ രാവിലോക്കെ മഴന്നേയിനെ പക്ഷെങ്കിൽ ഇപ്പണ്ട് ലേശം ഒരു വെയിലാർക്ക്ണ്ണ്ട് അപ്പൊ അലക്കിയിട്ടൊക്കെണ്ടല്ലോ ഉം കൊറേ ഇണ്ട് ഉണക്കാൻ അത് നാല് ദോവസം മുന്നേ നല്ല വെയിലുണ്ടായിനു പക്ഷെ അന്ന എനിക്കി എന്താണ് തെരുക്കു ആയി പോയി അന്ന് ഇക്കി വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല ആ കുറച്ച് മ് തിരക്ക്ണ്ടായിന്നു പുറത്ത് പോണ്ടിയത് മോന്ക്ക് സുഖല്യഞ്ഞിട്ടെ ഇവനെ കാണിക്കാൻ വേണ്ടി പോയി അങ്ങനെലുക്കുടിയും വൈ നേരയിക്ക്ണ് എത്തുനേരം അപ്പനിക്കി അയിന് ഒന്നും പറ്റില്ല വെയില്ള്ളപ്പം നമ്മയ്ക്ക് പൊരേയിലൊന്ന് വൃത്തിയാക്കാനോ ആ ഒക്കെ ഒന്ന് ചിക്കി ഇങ്ങാനും ഒണക്കാനോ
പിന്ആ റേഞ്ചിന്റെ പ്രശ്നൊന്നുല്ലല്ലോ
ഹലോ
ആ റേഞ്ചിന പ്രശ്നുണ്ടോ
ഇല്ലില്ല
ആ എന്നാ ചെലപ്പോം കട്ടായി പോണണ്ട് ആ ഇപ്പൊ പറ്റന്ന്
ആ ആ ഞാൻ മോൾക്കെ മോൾക്ക് ഇതുപോലെ പനിയായിട്ട് ്് രണ്ടാഴ്ചോരം നമ്മള് ഇപ്പം ഹോസ്പിറ്റല ന്നെ ആയിരുന്നു കൗണ്ട് കൊറയാ അതേപോലെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങ പ്രശ്നങ്ങൾ ന്നെ ഇന്നാ പിന്നെ ഈ തെരകും
ആ തെരക്കും അതും സുഖു അസുഖോ ഒക്കെ കൂടെ ആകുമ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ മഴ ആവുമ്പോ എപ്പോളും മക്കൾക്ക് ഇങ്ങനെ ജലദോഷം വന്നിട്ടു ഏ ചുമ വന്നിട്ട് ഇങ്ങനെ ആശുപത്രി ആയിട്ട് ഇങ്ങനെ കളിക്കേണ്ടി വരും
ആ അതന്നെ ഏതായാലു പ്പന്ന് ഇന്ന് സ്കൂള് പോയി ട്ട്ണ്ട് എന്താവന്ന്റിയീല
ഏഏ പിന്നെ മോക്കു ഇന്ക്കുംണ്ട് അങ്ങനെ തന്നെ അലർജിന്റെ പ്രശ്‌നൻടോ ഓക്ക് ഉം ഓക്ക് പൊടിയ അറ്റൂല മഴ പ്പാറലറ്റൂല പിന്നെ ന്താണ് പിന്നെ അങ്ങനോക്കെ യൊക്കെ കളിക്കുന്ന പറ്റൂല കുട്ട്യളെ കൂടെ കളിക്കുന്നേരൊക്കെ ഒക്കെ പ്രശ്നാ
എന്റെ മോൻക്കാണ് അങ്ങനെത്തെ പ്രശ്നള്ളത് അതൊവ്ടെ കോഴിക്കോട് ഒരു ആശുപത്രി ണ്ട്ന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ടൊന്ന് പോണംന്ന് ഭർത്താവ് പറഞ്ഞിന്ന് അത് ഇങ്ങനെ ഇങ്ങനത്തെ കു ട്ടികളെ കായിട്ടുള്ളൊരു ആശുപത്രിയാണ് അപ്പം അല്ലല്ലാ
ആ
ആ ഇംഗ്ലീഷ് തന്നെയാണ് പക്ഷെ നമ്മള് രാ ഇപ്പം ആം അലർജിയാണെന്ന് വെച്ചോ പക്ഷെ ക്ഷെ നം എന്താണ് അലർജി ചെലവർക്ക് പൊടിയാവാം ചെലവർക്ക് ഭക്ഷണത്തിന്നാവാം. ചെലവർക്ക് പലേ അ ആം ഓരോ വിഭാഗൊണ്ടല്ലോ ആഹ് ഓരോ വിഭാഗത്തിൽ അതിൽന്ന് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചികിത്സി ക്കേണ്ടത് അ ആഹ് അപ്പം അതിന് അത് ആ അതിന്റെ ആ ആധുനിക ഉം വൽക്കരിച്ചി ള്ളോരോ സ് സംവിധാനങ്ങളവിടൊണ്ട്
ആ ആ അപ്പൊ അത് ഏത് ഭാഗത്താന്നൊള്ളത് അറിയോ
ഏ ഇത് ഭാഗത്താന്നാ ന്താ അറിയില്ല നീ ഇ ഇത് ഇതിപ്പോം ഇവിടെ അടുത്ത് കിട്ടിയത അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ നിനക്ക് വിക്ക
ആ ആ ആയിക്കോട്ട ന്നാല് എയിക്ക് വിൾക്യാന്റി വിളിച്ച് പറഞ്ഞ് തരാന്റി എവിടാണ്ന്നുള്ളത് എനിക്കോ കാര്യായിട്ട് മോളൊന്ന് നല്ല തേതെങ്കിലും ഡോക്റ്റേ കാണിക്കണോം
അതെ അ എന്താന്ന് വെച്ചാല് ഇതാ നമ്മടെ പ്രശ്നവിതാണ് നമ്മള് ചികിത്സിക്കുണ്ട് പക്ഷെ രോഗം അറിഞ്ഞിട്ട് ചികിത്സിക്കണില്ല നമ്മളങ്ങനെ മരുന്ന് കൊടുക്കുന്നു പനിക്കുള്ള മരുന്ന് കൊടുക്കു ജലദോഷം ആ അങ്ങനെ അതാണ് പ്രശ്നം
അതാണ് ഈ അലർജിന്ന് പറയുന്നതെന്ത് കാരണത്താലാ വന്നേന്നുള്ളതൂ എങ്ങനാ മാറുകാന്നുള്ള അതല്ലെ അതൊക്കോല് നോക്കീട്ട് ചെയ്യാണെങ്കില് വേഗം മാറേം ചെയ്യൂ. അങ്ങനം അങ്ങനെപ്പ ഞാനേതൊക്കോ ഡോക്ടർമാരെ ഞാൻ കാണിച്ചു നോക്കിക്കുന്നു പക്ഷെ ഇപ്പൊ ഉ കുറവുണ്ട് എന്നാലും മയ അധികം അടി പ്പിച്ച് പെയ്യുന്നേരൊക്കെ പ്രശ്നാണ്
ആഹ് ശരി ശരി അതെ ന്റെ മോൻക്ക് എന്താ എന്റെ മോൻ ക്കങ്ങനത്തെ പ്രശ്നംല്ല ഭക്ഷണത്തിന്റെ പ്രശ്നാണെന്നാണെനി എന്റെ ഒരു ഒരു ഉം കാഴ്ചപ്പാടില്ല കാരണം ആ മഴ പെയ്യ അങ്ങനത്തതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ട് പോയ്‌ ആ പിന്നെ കൊളത്തിൽ ചാടാൻ പോയിട്ടുണ്ട് ഉം മഴ കൊണ്ടിട്ടുണ്ട് ഒന്നുല്ല പക്ഷെ ചില ഭക്ഷണങ്ങള് എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ പലഹാ ബേക്കറി പലഹാരങ്ങളുണ്ടല്ലോ അതി ന്തോ ആണ് അവനിക്ക് വരുന്നത് അത് കൂടുതലായിട്ട് കയിക്കും അതേപോലെ പഴം പഴം കഴിക്കുമ്പോ വരുന്നുണ്ട് അതുപോലെ ഫ്രൂട്ട്സില് ചെല പക്ഷേ ഓൻക്ക് വരുന്നുണ്ട് പക്ഷെ പി അല്ലല്ല ആ മൈസൂർ പയം ചെറിയ ചെറിയ പയങ്ങള്. നേന്ത്രപയത്തിന് പ്രശ്നവില്ല ആ അതെ അതെ
അത് കഫംനറയുന്ന സാധനവാണെന്ന് പറയുന്നേക്കാം
അ ആ പിന്നെ അതുപോലെ തന്നെ ഈ ലൈസ് ഉപ്പിലിട്ടത് ഇതൊന്ന് ഇതൊക്കെ നമുക്ക് വീ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അവര് സ്കൂളി പോയാലെന്താണ് ചെയ്യണതെന്നോ അവരെന്തൊക്കെയാണ് ഭക്ഷിക്കുന്നെന്നോ ഒന്നും നമ്മളറിയണില്ലല്ലോ.
ഓർമ്മല്ല നമ്മളിപ്പോ അ വീട്ടിന്നായിട്ട് പറഞ്ഞയക്കൂന്നല്ലാണ്ട് ഓരിപ്പം ന്താ വാങ്ങുന്നേ കഴിക്കുന്നേന്നുള്ള നമ്മുക്ക്
ആ അതെ അതെ ഞാൻ മാക് ഞാൻ പരമാവധി ഞാന് പൈസ കൊടുക്കലില്ല പൈസ കൊടുത്ത് ഞാന് വീ തന്നെ ഭക്ഷണം എന്തെങ്കിലൊക്കെ അം ഒരു ഒ സമയങ്ങളിൽ കഴിക്കാനുള്ള ഭക്ഷണളെന്തെങ്കിലും പലഹാര ഐറ്റംസ് എന്തെങ്കിലും കൊയ കൊടു കൊടുത്തയിക്കണം എന്നാലും മക്കള് എന്താ ചെയ്യാന്നമ്മളറിയ യില്ലല്ലോ ഈപ് ഈ സാ എന്തെങ്കിലും ഇത് പെട്ട എന്തെങ്കും വരുമ്പളാണ് ഞാൻ ചോയി ക്കുമ്പളാണ് അവൻ പറയല് ഞാൻ ഇന്നലെ ലെയ്സ് തിന്നിരുന്ന് അല്ലെങ്കില് ഞാൻ ഇന്നലെ അ അത് തിന്നിരുന്നേ ഉപ്പിലിട്ട മാങ്ങ തിന്നിരുന്നേ ഇതൊക്കെ പറയലപ്പഴാണ് ആ
അങ്ങന തന്നാ ഇവിടെ അങ്ങനാ പക്ഷെ ഞാനങ്ങനെ ആ ഞാനങ്ങനെ ങ്ങോട്ട് പിന്നെ മ്എന്താപലഹാരൊന്നും ഞാൻ അങ്ങനെ വാങ്ങി കൊടുക്കൂല. കാരണം അതൊക്കെ എങ്ങനെക്കാണ് ഇണ്ടാക്കുന്നത് എത്ര പ്രാവ്ശ്യം ഓര് ചൂടാക്കിങ്ങാനോ. ആഹ. ഉണ്ടാക്ക്ണ്ട് അപ്പൊ അതൊന്നും നല്ലേ ലല്ലോ ഇവൽക് അതൊന്നും പറ്റൂല. ഇവലെ മ്മള് അത്രയും ശ്രദ്ധിച്ച് കൊണ്ടടന്നാലേ.. അങ്ങനെ ഒരു അസുകൊ ഇല്ലാണ്ടു
ഇപ്പൊ ഒരാഴ്ചോരം പോയി. സ്കൂള് പോയി മദ്രസ് പോ
ഏ ഈ മയായത് കാരണോ അങ്ങനി
ഉം ഈ തൺപ്പാണല്ലോ ഓൾറെഡി എമ്. ആ ആദ്യേ തണുപ്പാണ് നമ്മളെ കാലാവസ്ഥ അത് കൂടെ അവരെ ഉള് കൂടിം തൺപ്പുള്ളതും അങ്ങൻത്തെ ഐറ്റം മ് ഇത് മ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ചെന്ന് കൈഞ്ഞാൽ. അപം കൂടുതലായി ട്ട് അവർക്ക് പ്രശ്നം വരാണ് മ്. ഇനി അത് എന്താണെന്ന് കണ്ടുപിടിക്ക
ഉം എ ഞങ്ങളോട് പറഞ്ഞന്താന്ന്റിയോ എന്നോട് പർഞ്ഞ മോളെ കാണിക്കാൻ പോയപ്പോ ഡോ വർഞ്ഞെന്താറിയോ? ഹ് പിന്നെ. നമ്മള് പൊതുസ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ കൂടിക്ക്ന്ന സ്ഥലങ്ങളിലൊക്കെ പോവുമ്പോ
ആഹ് ഏ ആഹ് അത് ത്‌ അതന്നെ അതെന്നെയെ പറഞ്ഞെ ഇത് പല വിധാണ്. പലേ ടൈ പല വിധത്തിലാണ് ഇതിന്റെ ഹ് കെ ഒ ഓരോ വിഭാഗ ത്തിൽ വര്ണത് പല വിധത്തിലാണ്. പിന്നെ എന്തെല്ല ഏതായാലും ഈപ് പരിവാടിക്ക് വരണം ഞാന് മ് പിന്നെ ഒരീസം വിളിക്ക ഇപ്പം എന്ത ലും ഞാന് കൊറച്ചയിഞ്ഞിട്ട് വിളിക്കട്ടൊ കൊർച് ഹ്. കൊർച്ചീസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കേ. അ ആഹ് ഓക്കെ ശെരി വരേണ്ടുട്ടാ ആ ആ് ന്നാ ശെരി ശെരി.